ലോ കേക്കാ ഹലോ ഹലോ കേക്കാം ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് പ്പ കേക്ക്ണ്ട്ല്ലേ റേഞ്ചില്ലാത്തോണ്ടേയ് കിട്ടാൻ പണിയാ ആഹ് പ്പല്ല മയന്റെ മുടൽ വന്ന്ക്ക്ണ് ഇര്റ്റുത്തി വന്ന്ക്ക്ണ് അപ്പൊ ഞ്ഞിപ്പൊ ഫോൺല് റേഞ്ചുണ്ടാവു ലാ ഇപ്പ ഒക്കെ പോവും ഉം ഉം പിന്നെ വീട്ടിൽകൊക്കെ എങ്ങനേ പച്ചക്കറിയൊക്കേ
അന്ക്ക് ഏഹ് കൃഷ് റ്റ് കൃഷിയെയ്യ്ണില്ല അങ്ങനേയല്ലാ പിന്നെ ഞങ്ങക്ക് ഈ കാറ്ററിംഗിന്റെ വർക്കുള്ള കാരണം ആഹ് പച്ചക്കറികളൊക്കെ എപ്പൊഴും ഉണ്ടാവും വീട്ടില്
ആഹ് കാറ്ററിംഗ് എങ്ങനെ എന്തിന്റെ
നമ്മളെ ഈ കല്യാണങ്ങള് വിരുന്നുകള് ആഹ് അതിനൊ ക്കെ ആൾക്കാരെ ഏൽപ്പിക്ക്യും അപ്പ നമ്മളത് വെച്ചൊടുക്കും
ആഹ് അപ്പ എങ്ങനെയാ അവിടെ വെച്ചിട്ട് ഇങ്ങളെ വീട്ട്ന്ന്‌ എന്തേലും ക്ക് ചെയ്യാണ്ടാവോ ജോലി
ആഹ് വീ വീട്ടിതന്നെ ഇണ്ടാക്കും വീട്ടി തന്നെ ഉണ്ടാക്കിട്ട് കൊണ്ടുപോവും ഉം അപ്പൊ അതില് പച്ചക്കറികള്ന്റെ ഇണ്ടാവും ആഹ് ബിരിയാണി അങ്ങനെയൊക്കേണ്ടാവും അപ്പ ഇത് പച്ചക്കറികളൊക്കെ
ആഹ് ഇങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് അതീന്ന് ഇട്ക്കല്ലോല്ലെ
ഇട്ക്കും എടുക്കും ഞങ്ങക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലൊന്നുല്ലാ എട്ട് സെന്റ് സ്ഥലോള്ളൂ
ആഹ് അതില് വീടന്നെ ഇണ്ടാവേക്കാരം വീടും മുറ്റും പോയാ പിന്നെ നമ്മക്കേടെ സ്ഥലം അല്ല ഈ അപ്പം വീട്ടില് ഈ ചോറൊക്കെ വെച്ച് കൊണ്ടോവുന്ന സമയത്ത് വീട്ടില്ള്ള ഇങ്ങക്കൊക്കേ ജോലി ഇണ്ടാവൂല്ലാ ടൈമ്ണ്ടാവോ ഒഴിഞ്ഞിരിക്കാൻ പ
ഇണ്ടാവും ഇണ്ടാവും ഇല്ല അതില് വല്ല്യേ വർക്കൊക്കേ ആണെങ്കി വെളീന്ന് ആൾക്കാരെ വിളിക്കും ജോലിക്ക് ചെറുതൊര് പത്തോ ഇരുന്നൂറെണ്ണം വ രെയുള്ളവർക്ക് ഞങ്ങള് രണ്ടുപേരും ഇണ്ടാക്കും
രണ്ടാളുക്കൂടി ഇണ്ടാക്കുലെ ആവു അപ്പൊ കൊറച്ച് ഇന്നാ പിന്നെ നമ്മളെ പെരേല് വേറെണ്ടാക്കാൻ ടൈമ് ണ്ടാവൂലല്ലോ അപ്പതീന്നെന്നാ സമയല്ലാത്തോണ്ട് ഇതീന്നെ ആഹ് ആഹ്
അങ്ങനന്നും ഉണ്ടാവൂലല്ലോ
ആഹ് അപ്പൊ പിന്നെ ഏതായാലും കുട്ട്യോൾക്കെപ്പളും വിര്യേണ്യൊക്കെ കയ്ച്ചാനൊക്കെ പൂതിയാവാണ് ന്ന്ണ്ടെങ്കില് പൊറത്തൊന്നും പോണ്ടല്ലാ
എന്നാലും ഇവർക്കൊക്കെ കുഴി ഇവർക്ക് ഇതൊന്നും വേണ്ടേ ഇവർ ക്കൊക്കെ കുഴിമന്തി മതി
അതില്ല്യേ കുയ്മന്തിന്റെത് ഇട്ന്ന് ശരിയാക്കി കൂടേ
ആഹ് അത് ഇങ്ങട് കറ ശരിക്ക്ങ്ങട്ട് അറീല അയ്ൻ്റെ കാര്യങ്ങളൊന്നും
ആഹ് ഞങ്ങള് ഇവടെ ഇന്റെ അമ്മോ സാക്കാൻ്റെ ഒരു പെങ്ങള്ണ്ട് അവരെ മോൻക്ക് പെങ്ങളെ മോ മോൻക്ക് ഇപ്പൊ ഇൻ എവടക്കേർഞ്ഞമാരി കട ഇട്ടിട്ട് കുയ്മന്തി ഇണ്ടാക്കി കൊടുക്ക അങ്ങനെ ഞാൻ ഇൻ്റെ വീട്ടില് ഇൻ്റെ നാത്തൂന്റെ പള്ളാനും ഒക്കെ ഇണ്ട് അവിട്ന്ന് ഓഡറീത്ക്കണ്ട്. ചെയ്തേ പിന്നെ
ആഹ് പ്രസവത്തിന് പ്രസവി ചീര്‌ന്യേറ്റ് പോവുമ്പോ നാപ്പയ്ന് ഇതേമാരി ഇവടെ പൊറത്ത്ന്ന്മ്മക്ക് അങ്ങാട്യോൾന്നൊക്കെ ഓരോ കടേൾല് ഏൽപ്പിക്കണാദ്യമ്മ പിന്നീ ഒരു തൃപ്തി തോന്നല് നമ്മള് അറിണോര്ണ്ടാവുമ്പളാ ഒന്നും കൂടിയൊരു വൃ ത്തി പൊറത്ത് ന്ന്ക്കെ ഇട്ക്കും ഇന്നാലും അതറ്യാത്ത ആൾക്കാരല്ലേ അറി ണോരാവുമ്പൊമ്മൊക്കയ്നന്സരിച്ച് പിന്നെ റൈസ ക്കെ കൊറച്ച് ചോറൊക്കെ നമുക്ക് എക്സ്ട്രാ തരൂ അപ്പൊ ലാഭ ലേ അങ്ങനെ ഏൽപ്പിച്ച ഏപ്പിക്കല ഉ പിന്നെ വേറെ അങ്ങിട്ട് ചെടികളൊക്കെ ഇണ്ടാ
ഇല്ല ചെടികള ഇില്ല ചെടികളൊന്നുംല്ല എനിക്ക് അതിനോട് വല്ിയ താല്പര്യൊന്നുമല്ല
ഏ അപ്പൊ മുറ്റക്കെ ഒന്നും ാനിക്ക
ആ മറ്റ ഇങ്ങനെ കട്ട ആട്ടേക്കാ
ആഹ അപ്പൊ എന്നല് ചട്ടീനൊക്കെ ആാക്കിട്ട് ചടക്ക തട മണ്ടാവല കാരല്ല
ഉം അ
ന പറ്റ കാണ എല്ലാവും പോ അതാണ് ആളൻന്റെ കുട്ടികളെ
ഇന്നപ്പ ഞ കൂടെ ക്ലാസ്സിൽ തുടങ്ങിട്ടില്ല പത്താം ക്ലാസ്സിില് ക് കഴിഞ് ജയിച്ച
ആ അപ്പ ആ ആണ്ടാവും തട്ട മുൊറലൊക്കെങ്ങനെ കഴിഞ്ഞാ അത അങ്ങെ എടുല്ലാതാ മോൾടുക്കുവവാ
എന്താ
താട്ടില തടച്ചല്ലും തുൊടക്കലൊക്കെ നിലം തുടക്ക
ആഹ അതിപ്പോ പിള്ളാവരും ചെയ്യും വീട്ടിലിരിക്കുമ്പ അവര് ചെയ്യും ഉ
ആഹ അപ്പൊ നമ്മക്കൊന്നും പയണ്ടാവില്ല
ഉ ഉ അത് അറിയത്തിില്ല ആ്വ്വ ആഹ് ഓവ്വ എല്ലാർക്കും ഉണ്ട്
എല്ലാവർക്കും ഉണ്ട പിന്നെ ഇന്ന് തീരാൻ നോക്കണ്ടല്ല വകുനയത്തിനുള്ള നോക്കിയാൽ മതിയല്ലേ ആ ഒരാ പണിയും കഴിഞ്ഞ തുളിയും കഴിഞ്ഞാ പിന്നെ ഫ്രീയയി എല്ലാരും ഒന്ന് വെതുന്ന ടീ അപ്പ നമ്മക്ക് ഫളൊക്കെന്നിങ്ങനെയ എന്തേലൊക്കെ ജോലിയൊക്കെ ചെയ്യാം എന്തേലൊക്കെ കണ്ടിരിക്കാനോ പിന്നെ അയൽവാസികളൊക്കെ എങ്ങനെ
ആ ഇവിടെ എല്ലാം അടുത്തടുത്ത് തന്നെയാ വീടുകളൊക്കെ
ആ നല്ല അടുപ്പമുണ്ട് നല്ല സൗഹൃദം കൂടണോരാ
കുഴപ്പമില്ല
ഏ അങ്ങോട്ടൊക്കെ പോവാ അങ്ങനെ
ആ പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടന്നുണ്ടെങ്കിൽ അങ്ങട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പരദൂഷണം പറയല്ലോ അങ്ങനൊക്കെ ആവുമ്പോ കൂടുതൽ അടുപ്പം പാടൂല്ല അപ്പോൾ അങ്ങനെ ഇ ഇങ്ങനെ അത നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയും ചെയ്യും. കൂടുതൽ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാകും എല്ലാവ ഞാൻ അങ്ങനെ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ലട്ട അങ്ങനെ ഉണ്ട് ഞങ്ങളവിടൊക്കെ ഉണ്ട് ഇങ്ങനെ
ആ
നാളെ ആവട്ടെ അങ്ങനെ ഉണ്ടാക്ക
അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പിന്നെ വേറെ അതിനിയിപ്പോ പുറത്ത നിന്ന് പോകാനൊന്നും
ഇല്ല
പിന്നെ വീട്ടിലെ ആങ്ങളാർക്കൊക്കെ ജോലി
അങ്ങളനമാർ രണ്ടു പേരുണ്ട് ഒരാൾ ഏ വണ്ടി ഓടിക്കുന്നു ഈ ഇതും കാറ്ററിങ്ങിന്റെ തന്നെ വണ്ടി ഓടിക്കുന്നേ
ആ പിന്നെ ആ ആ ആങ്ങളമാരൊക്കെ കല്യാണം കഴിഞ്ഞ
ആ എല്ലാവരുടയും കല്യാണം കഴിഞ്ഞു
സുഖമാണ് എപ്പോഴും പോവൽ ഉണ്ടോ വീട്ടിൽ
വീട്ടിൽ അങ്ങനെ ഒന്നും പോവാറില്ല എന്തേലും ആവശ്യമുണ്ടെങ്കിൽ
ആ ഇങ്ങനെ ഒറ്റ വീടാവുമ്പോ പിന്നെ ആ നമ്മൾ ഒറ്റ വീടാകുമ്പോ പിന്നെ വല്ലാതെ ആരും അങ്ങനെ പോവില്ല
ഉം ഉ അപ്പൊ നമ്മെ എല്ലാവരും കൂടി ഒ ഒക്കെ കൂടൊക്കെണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും വീട്ടിലൊക്കെ ഒന്ന് പോവാം.
വേറെന്തക്കാ
എന്റെ അച്ചാറൊക്കെ നിന്നാൽ താലപര്യമുള്ള ആളാ
അല്ല അച്ചാർ അച്ചാറൊക്കെ ഇണ്ടോ വീട്ടിൽ മാങ്ങ അച്ചാർ എന്തായാലും ഉണ്ടാക്കോ
ഉണ്ടാക്കാറില്ല ഇവിടെ പിള്ളേർക്കെ ഇഷ്ടം പോലെ തിന്നും കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കാറില്ല അച്ചാറിൻ്റെ ആൾക്കാരാണ് ഇവിടെയുള്ളവർ
ആ
ഉ അച്ചാറൊക്കെ കാറ്ററിങ്ങിന് വെളിന്ന് വാങ്ങുവ ചെയ്യണ
ആഹ അപ്പൊ അത് പിന്നെ ഒരു കാര്യയും ചെയ്ത് അപ്പൊ അവര് മക്കളൊക്കെ കറുകയും ചെയ്ത് ഇന്ന് വാങ്ങണണ്ട് ഏതായാലും ക്ക ഉള്ള ഉർക്കണ്ടഴക്കാറല്ലേ
ആ ആഹ
ആഹപ്പത് സുഖന്ന പിന്നെ വേറെ എന്തൊക്കെ നമാർ വല്ലണ്ടാ നി ക്കാനക്കാ
ആഹ ഇല്ല ഇപ്പൊ ഇപ്പ അങ്ങനെ ആരുംങ്ങനെ നിക്കാനായിട്ട് പന്നില്ല വരുവാരരുന്നുണ്ട് ഉമ്മുള്ള സമയത്തൊക്കെ വരുവായിരുന്നു ഉ്മ്മ മരിച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ ഉമ്മ മരിച്ചിട്ട് രണ്ട വർഷയി ഇപ്പ എങ്ങനെ ആ ഇമ്മ കൊറെേ നാള് സുഖമല്ലാതെ കെ ഇടന്നു ഇപ്പ എല്ലാരും വരുവായിരുന്നു ഇപ്പ അങ്ങനെ ആരും ഉ വരാ
ഉം എന്തനെയ സുഖ രസായിട്ടുള്ള പ്രായമായിട്ടില്ല ശരിയന അതാ പോയവാതാ അതാ
മയാ
ആമാക്കെ
സിമ ഒരു എൺമ്പത്തി എൺമ്പത്തി നാല്ു വയസ്സുണ്ടായിരുന്നു മരിക്കുമ ഇ്പ
ഏ പ്രായ കുറച്ച പ്രായക്കണ്ടായി അല്ല
ഉം
ഉണ്ടാ പ്രമച്ചാ
മാപ്പ മാപ്പ ആദ്യം മരിച്ചു ആ മാപ്പ അപ്പൊ കൊറ പത്തിരുപത് ഇരുപത് വർഷമായി മരിച്ചിട്ട് ഉ
പില്ല
ഉം
ഉ അപ്പ നിങ്ങള് മക്കൾ തന്നെള്ളോ ഓ ഗള നിങ്ങൾ താണ് തറവാടേ
ആഹ വിളയാള
അല്ല അപ്പക്കല എല്ല അാരും വരല്ല
ആഹ
ആലോ പിന്നെ ഏട്ടനനിയമാരാ
വട്ടന്മാര് നാലു പേരുണ്ട് ന നാത്തൂമാരും നാലു പേരുണ്ട്
ആഹ അപ്പൊ വല്യ ഫാമിലിയണ
ആല്ല സല
ഉ അപ്പൊ എല്ലാരും കൂടിൊക്കെ ഒന്ന് കുടുുംബളൊക്കെ അല്ല
മനസല്ല അ മക്കളും മക്കളും മക്കളും ഒക്കെ വരുന്ന
ആ എല്ലാരും കൂടി കൂടെ നമ്മളെക്ക കൊ ഒറ്റ പറ്റൂല എല്ലാരും കൂടി ഇറങ്ങേണ്ടി വള്ളൂ
ആ അത് പിന്നെ ഇവിടെ ഈ കാറ്ററിങ്ങിന്റെ അതുങ്ങിന്റെ വർക്കുള്ള തന്ന അവരൊക്കെ കൂടുമ്പോ ചെപ്പോ മിക്കവാറും പണിയൊക്കെ ഉണ്ടാവും അന്നേരമൊക്കെ
ആഹ
ഇ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും
ആഹ അങ്ങനെയാണ് പോവ അസുഖല്ലേ ഉ അങ്ങനെ ജോലി ഉണ്ട അതുകൊണ്ട് കാര്യായി ഞാന മറച്ച് ഞങ്ങള പോലൊക്കെ നമ്മൾ സാധാരണൽ വര ണ്ടെങ്കിലേ കുടുങ്ങിയ നിറ ആള്മ്മള് നിങ്ങള ഇപ്പ ഞങ്ങളിപ്പപ്പോ ഈ മൂന്ന് അത്തന്മാരും ഞാനും ഞപ്പം എല്ലാരും കൂടി കുടുംബത്തെ രാവിലെ കടണ്ടാക്ക ആഹ് അപ്പ എല്ലാരും കൂ ഇാൻ വന്നിക്ക ആാലും പെട്ടണ്ടാവും അപ്പോ പെട്ട പോകൻ പോവാനും പെില്ല എല്ലാരും കൂടി ആവുമ്പോ രാവിലെ പത്ത് പത്തര ആവോ അപ്പ ചാൻന്റെ കറി ഉണ്ടാക്കി പിന്നെ അവല്ല ജോലി ചെയ്യൂട്ടും അപ്പൊ ഞാന് അവരൊക്കെ എന്റെ പെരില രിലെീരുാൻ ബുദ്ധിമുട്ടാവല്ലോ
ഉം
പിന്നെ ഒരാൾ ഒരാളൊരു ജോലി ഒരാള ഒരു ജോലി അങ്ങനെക്ക ആയി് പിന്നട്ട പോും നമുല്ലരുംണ്ടകുമോ ഒരുോ തീർന്നട്ട് ആരും പറ്റില്ല ആ രസന്നെ ആ ആയിക്കോട്ടെ ശരിട്ടാ